ഹലോ
ഹലോ
കേ കേൾക്കണില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്താണ് വിശേഷം ഇപ്പൊ
നല്ല വിശേഷം അവിടെയോ?
ആഹ് ഇവിടെ നല്ലത് സുഖായിട്ട് പോണു
ഫുഡൊക്കെ കഴിച്ചോ ഉച്ചക്കത്തെ ഭക്ഷണം.
ഇല്ല കഴിട്ടില്ല കൊറച്ചഴിയും രണ്ടര മൂന്ന് മണിയൊക്കെ ആവും അവിടെ കഴിച്ചോ.
ആഹ് ഇവടെ നേരത്തെ കഴിക്കും
ആഹ്
അഹ് എന്താ രണ്ടരക്കൊക്കെ കഴിക്കണത് ടൈമ്
അല്ല വെറുതെ ഇങ്ങനെ നിന്ന് നിന്ന് ഫോണില് കളിച്ച് കൊറെ ലേറ്റ് ആവും കഴിക്കാന്
ആഹ് അങ്ങനെ
എന്തേനിം സ്പെഷ്യല്?
ഇന്ന് എന്താ ചിക്കൻ പാർട്സ് ഇല്ലേ അത് കൊടന്നിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ്
അവിടെയോ?
ഇവിടെ മീൻ പൊരിച്ചതും മീൻ കറിയും അതൊക്കെന്നെ
ഏഹ്
ഉം ഉം
എന്നിട്ടെന്താ പണി ഇപ്പെന്താ പണി ഉച്ച ഉച്ച മയക്കത്തിലാ
ഏഹ് ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇവടെങ്ങനെ കെടക്കയ്നിം മഴണ്ടോ അവിടെ
മഴഇല്ല മഴ ഇപ്പോ കൊറച്ചിസായിട്ട് വല്ല്യ മഴയൊന്നുല്ല തിന്ന്ക്കണ് കൊറേക്കെ അവിടെ ഉണ്ടാ
ഇല്ല ഇവിടെ ഇന്നലൊക്കെ ഇണ്ടായിന് കൊറച്ച് ഇന്ന് നല്ല വെയിലാ
എന്താ അവിടെ ഞാനോ ആഹ് ഞാന് അങ്ങ് അങ്ങനൊന്നും ഉണ്ടാക്കൂല ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളോ അപ്പൊ
ആഹ് ആഹ്
അപ്പൊ കൊറചീച്ചെക്കെ എണ്ടാക്കും
ഉം ഉം ചേർന്നോ
നിങ്ങളോ ഇങ്ങള് മാരിടാ ഏഹ്
ഊഹും ഇല്ല പഠിക്ക
ഏഹ് ഡിഗ്രിയോ
ഡിഗ്രി കഴിഞ്ഞു
ഏഹ് ഇജ് എന്താ ജോലിക്ക് നോക്കണ്ടോ കൊമേഴ്സ്
ഇല്ല ഞാന് എക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് പഠിക്കയിപ്പോ
ഏ നിങ്ങളും കോമേഴ്സാരുന്നോ
ആഹ് ഇനി എന്താ പ്ലാനിങ്ങ് ഡിഗ്രി ആണോ അല്ലെങ്കി വേറെ എന്തെങ്കിലും
ഡിഗ്രിയന്നെ ഡിഗ്രിയൊണ്ട് പിന്നെ ഒ അപ്പൊ അങ്ങനെ പി എസ് സി നോക്കാന്ന് വിചാരിച്ച് ബികോമ് ബി കോം വിത്ത് സി എ
ആഹ് ആഹ്
ഇങ്ങളേതെടുത്തീന്
ഞാനും ബി കോം
സിയെയാ
ആഹ്
ആഹ് എങ്ങനെണ്ട് സി എ പഠിക്കാന് വീക്കാ
കൊഴപ്പം ഇല്ല വലിയ പ്രശ്നം ഒന്നുല്ല
പ്ലസ് ടു ൽത്ത പോലെത്തന്നെ എഹ്
ആഹ് അല്ല അതില് കൊറെ വേറെയും സബ്ജക്ടാെക്കെണ്ടല്ലോ എക്കൗണ്ടൻസി ഒണ്ട് പ്ലസ് ടു ലെ പോലെ
ആഹ പിന്നെ സി എ ഉണ്ടാവൂല്ലേ
ആഹ്
പിന്നെ ഏതൊക്കെ എണ്ടാവുക്കാ എക്കൗണ്ടൻസി സി എ ന്നെണ്ടാ വോള്ളോ
അല്ലല്ല ഒരു അഞ്ചാറ് സബ്ജക്റ്റ്ണ്ട്
ഏഹ് പ്ലസ്ടുത്തെ ഒരു പോലെ തന്നെല്ലേ ഏകദേശൊക്കെ
മ് മ്
ആഹ്
ബിസിനസ് ഇണ്ടോ
ഏഹ്
അങ്ങനെ കൊറേയ്ണ്ട് ഓരോ സെമ്മില് ഓരോ ഇതായിക്കു ഓരോ സബ്ജക്റ്റാ അക്കൗണ്ടിങ് അത്
ആഹ് ഇങ്ങള് ആറു മാസത്തെ കോഴ്സെടുത്തെ അതോ
ആഹ് ആറ് മാസത്തെ
ഏഹ്
ഉം ഉം
അപ്പ ഇഞ്ഞി ആറു മാസം കഴിഞ്ഞ ജോലിക്ക് കയറോ
കേറണംന്ന് വിചാരിക്കെണ്ട്
ഏഹ് അപ്പൊ എന്താ പ്ലേസ്മെന്റ് കിട്ടേക്കുലേ
ആഹ് അവിടെ പ്ലേസ്മെന്റിണ്ട്ന്നാ പറഞ്ഞത് ചേരുമ്പൊ ചോയ്ച്ചപ്പൊ പിന്നെ അവിടെ പഠിച്ചോർനോടൊക്കെ ചോയിച്ചിനി അപ്പോ അങ്ങനെ പറഞ്ഞു
ആഹ് അങ്ങനെ
ഉം നിങ്ങള് ഡിഗ്രി കഴിഞ്ഞിട്ടെന്താ അങ്ങനെ കോഴ്സ് എടുത്ത് എവിടെ കേറലാണോ
ഞാന് ഏഹ് പി എസ് സി ഒപ്പം നോക്കണംന്നിണ്ട്
ആഹ് അ
ഇനിപ്പിഞ്ഞി അത് കിട്ടിയില്ലെങ്കില് വേറെ എന്തേലൊക്കെ ഇങ്ങനെ നോക്കാന്ന് കരുതി ഏതായാലും ഇഞ്ഞിപ്പൊ ഡിഗ്രി ഇങ്ങനെ പോവാ അങ്ങനെ
ആഹ് ആഹ്
പിന്നെന്താ വൈകുന്നേരങ്ങളിലൊക്കെ എന്താ കഴിക്കല് ഏഹ്
അലോട്ട്മെന്റ് വരാൻ കഴിയില്ല
അലോട്ട്മെന്റ് വന്നു ഇന്നലെ ഫസ്റ്റലോട്ട്മെന്റ് വന്നു കിട്ടീക്കണ് എന്താ പ ക്ഷെ കുറച്ച് ദൂരെയാണ് കോളേജ പ്പൊ ഇവിടെ അടുത്തൊരു കോളേജിണ്ട് അപ്പൊ അങ്ങട്ട് ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടിയിട്ട് എന്തേലും ചെയ്യാൻ പറ്റുമോന്ന് നോക്കാന് ഇപ്പ പോയീക്കണ്
ആഹ് ആഹ് ഉം
അടുത്ത് കിട്ടിയാല് അതല്ലെ നല്ലത് ഇങ്ങള് ദൂരയുള്ള കോളേജ്
ഞാന് ഒരു മണിക്കൂറ് ട്രാവലിണ്ടേന്
അഹ് എനിക്ക് ദൂരയുള്ള കോളേജി പോകാനാ ഇഷ്ടം അത്യാവശ്യം നമുക്ക് ട്രാവലൊക്കെ ചെയ്തിങ്ങനെ പോവാലോ ആഹ് ഒരു രണ്ട് മൂന്ന് ബസ്സ് കേറണം
അഹ് ആഹ്
പിന്നെ അങ്ങട്ടിപ്പ എന്നും ബസ് കേറാന്ന് പറഞ്ഞാല് അത് ലാഭള്ള പരിപാടിയല്ലല്ലൊ ഐ മീൻ എന്നും ബസ് കെയറുമ്പളെ നമുക്കൊരു ചടപ്പേക്കാരും പോവാനും ഏഹ്
ആഹ് ആണ് ഒറ്റക്കാവുമ്പൊ ഒരു ചടപ്പാണ് ആരെങ്കിലും കൂട്ടിനിണ്ടെങ്കി പ്രശ്നില്ല
ഇവിടുന്നിനി ആൾക്കാരിണ്ടാവും അത്യാവശ്യം നല്ല കോളേജാണ് നല്ല കോളേജിലന്നെ എനിക്ക് കിട്ടീക്കണ് എന്താ പക്ഷെ ദൂരാണ് പ്രശ്നം ഉം പിന്നെന്ത പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊക്കെ കഴിഞ്ഞ്
ഏഹ് ഏ ഇങ്ങളെന്നെ അട്ച്ചോരി തൊട്ക്കലൊക്കേ
അട്ച്ചാരി തൊട്ക്കും ബാക്കിക്കെ ഉമ്മ ചെയ്യും ഫുഡൊക്കെ ഉമ്മ ഉണ്ടാക്കും
ആഹ് ആഹ്
അവ്ടെ പണിയൊക്കെ കഴിഞ്ഞോ
യാ ഇബടെ പണിക്കെ കഴിഞ്ഞു ഞാനട്ച്ചോരി തൊട്ക്കും ഉമ്മ ഫുഡൊക്കെ ണ്ടാക്കും ഇപ്പൊ വെക്കേഷനല്ലേ ഇൻക്പ്പോ വെഷ് വെക്കേഷനല്ലേ അപ്പ ങ്ങനെ ഇൻക് ഞാൻ വെറുതെ ഇരിക്കല്ലേ ഉം അപ്പൊ ഞാൻ എന്തേലുക്കെ അടുക്കളേല് ക്ലാസ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാ അടുത്ത മാസന്നെ തൊട്ങ്ങൊയ്ക്കാരം അട്ത്ത മാസം തോട്ങ്ങും തോന്നുണ്ട് പറിണത് കേട്ടീന്നു
വൈകുന്നേരംന്താ ചായക്കടിക്കെ ണ്ടാക്കിയണ്ടോ
വൈകുന്നേരം ചെലപ്പ ണ്ടാക്കും ചെൽപ്പ വടെ അടുത്തൊര് കടണ്ട് അങ്ങട്ട് വാങ്ങാൻ പോകും അപ്പൊ അവ്ടെ പറ്റിയതില്ലെങ്കി അയ്ന്റെ മേലൊരു കടണ്ട് ചെ ചെൽപ്പൊ അങ്ങട്ട് വാങ്ങാൻ പോകും
സമുസ പയംപൊരി അതൊക്കെ തന്നെ വ്ടെ ഇഷ് ആ ഉള്ളി വട പൊക്ക വട അങ്ങനെ ഉം ങ്ങളെന്താ വാങ്ങല്ണ്ടോ ഏഹ്
അല്ലെങ്കില് പിന്നെ എടക്കൊക്കെ വാങ്ങും എപ്പളങ്കിലൊക്കെ ആഴ്ചയിലങ്ങനെ വാങ്ങും
ആഹ് ഉം എന്താ കുക്കിങ് കുക്കിങ്‌ ഒക്കെ ചെയ്യാൻ ഇഷ്ടാ
വല്യായിട്ട് ഇഷടല്ല അധികൊന്നും ഉണ്ടാക്കല് ല്ല്യാ
ഏ ഇക്ക് ഇങ്ങനെ കേക്ക് അങ്ങൻത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടാ ഇണ്ടാ ക്കാ ഭയങ്കര ഇഷ്ടാ
ആ ഞാന് ആദ്യം ണ്ടാക്കല് ണ്ടായ്ന്നു പിന്നെ ഞാൻ നിർത്തി
കേക്കോ
ആ കേക്ക് ഐറ്റംസ് ണ്ടാക്കല് ണ്ടായ്നു
ഏഹ് ഇൻക്ക് അങ്ങനെയൊക്കെ ണ്ടാക്കണത് നല്ല ഇഷ്ട പിന്നേ സാധനം എപ്പോഴും ഒത്ത് കിട്ടൂല അപ്പൊ പിന്നെ ഞങ്ങള് വടെ ണ്ടാക്കലില്ല
ഏഹ്
പിന്നെ സെയ് ലെയ്യ്ണോൽക്കൊക്കെ അല്ലേ സാനം വാങ്ങിയാ മൊതലാവൊള്ളൂ നമ്മളിപ്പോ ഒരു കേക്കിനായിട്ട് സാനം വാങ്ങുമ്പളേയ്
അതന്നെ
ഉം പിന്നെ പുഡിങ്ങ് അങ്ങനൊക്കെ ണ്ടാക്കൊല്ല ലേ പുഡ് പുഡിങ്ങിനൊന്നും വല്യ എക്സ്പെൻസില്ല
പരിപാടിയൊക്കെ ണ്ടാകുമ്പോ ണ്ടാക്കല്ണ്ട്
ഏ അവ്ടെയോ ഇങ്ങളെന്നെ ണ്ടാക്കലാ
ഞാനെന്നെ ണ്ടാക്കും സാധനൊക്കെ വാങ്ങിയിട്ട്
ആഹ് ചൈന ഗ്രാസ് മാത്രം പോരെ പുഡിങ്ങിന്
ആ ആ ടെക്സ്റ്ററായി കിട്ടണെങ്കിൽ സൈനാഗ്രാസന്നെ വാങ്ങണം
ആഹ് ആഹ്
അല്ലാതെ ഫ്രിഡ്ജ് വെച്ചാൽ കട്ടാവൂലെ മ് പിന്നെ ഡോണഡ്സ് അതൊക്കെ ഉണ്ടാക്കലുണ്ടോ
ഏത്
ഡോണട്ട് അങ്ങനെയൊക്കെല്ലേ സാധനങ്ങള്
അങ്ങനത്തൊന്നും ഉണ്ടാക്കലല്ലാ അത് ഞാൻ നോക്കിയില്ല ഏങ്ങനെ ഉണ്ടാക്കാനേ
ആഹ് യൂട്യൂബിൽ അടിച്ചാ തന്നെ കിട്ടുവല്ലേ അല്ലെ
എന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ഓക്കെ